ഉണ്ട് ഉണ്ട് ഞാൻ പറയുന്നെ ക്ലിയറാണോ
ആ കേക്ക്ണ്ട്
ആ
പിന്നെ എന്തൊക്കെ സുഖല്ലേ
ച്ചോ
ആ ഇന്നിപ്പം നാർത്തെ കഴ്ച്ച്ക്കു
ആ
ഇങ്ങൾ കഴിച്ചിലെ
ഇല്ല ഇല്ല ടൈമ് ആവുന്നൊള്ളു ഞാൻ ലേറ്റ് ആവും പത്തു മണി ആവും ഫുഡ്‌ കൈക്കാൻ
ആ ഞങ്ങളും സാധാരണ പത്തര പത്തേ മുകാലൊക്കെ ആവും കഴിക്കുമ്പോ ഇന്നിപ്പോ ഞാൻ നാർത്ത കഴിച്ചു
ആ ആ ഞാ മഹിരിബിക്കാ ചായ കുടിക്കാ അപ്പൊ പിന്നെ ഫുഡ് അങ്ങനെ ലേറ്റ് ആയിട്ട് കൈക്കൊള്ളൂ
ഏ ഇബടെക്കെ നാർത്തെ നാർ ത്തെ കയ്യും ഒക്കെ
ആ ആ അയ് നല്ലത് അതാണ് നമ്മള ശരീരത്തിന് നല്ലത് അതാണ് നേർത്തേ ഫുഡ് കഴിച്ച് കടക്കാ ന്നാലൊള്ളു ദഹന പ്രക്രിയയൊക്കെ ഒന്ന്
ആ അതൊക്കെ ശരിയാണ് ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സും പറിണൊക്കെ അതാണല്ലോ നാർത്തെക്കെയി കണം ദക്ഷ
അതെ അതെ എച്ച് മാർത്ത കഴിക്കാൻ നോക്ക നമ്മള് കട ൻ നേര ആവുമ്പോത്തേന് അത്യാവശ്യം ഒന്ന് സെറ്റായി നമ്മള് കഴിച്ച ഫുഡ് ഒന്ന് ദഹിക്കാനുള്ളൊരു ടൈം കൊടുക്കണം
ആ അറ്റാക് ക്ക് അങ്ങനത്തെ രോഗങ്ങളൊക്കെ ണ്ട് ഉണ്ടാവും ഇങ്ങനെ കഴിച്ച് അങ്ങനത്തന്നെ കടന്നാല്
ആ ആ അതെ എപ്പുണ്ട് എത്ര വാർത്തയാണ് കേൾക്കണത് ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നമ്മളെ കിടക്കാൻ നേരത്ത കൊള്ളും അപ്പൊ എല്ലാ ആൾക്കാരും ഫുഡ് കഴിക്ക
ആ ഞങ്ങളൊക്കെ അങ്ങനെത്തെ തന്നെയാണ് എടക്കാണ്ട് നേരാവുല്ലാര് ക്ക് ഈ സമയത്ത് കഴിക്കും അധികംപ്പൊ പത്തേമുക്കാലാ സമയത്ത കയിച്ച കയി കേക്ക് കടക്കണ്ട്
ആ അതെ അതെ ഏറ്റവും തെറ്റാണ് നമ്മക്ക് തെറ്റാ ശരിയല്ലാന്ന് നമ്മക്കറിയാം പക്ഷെ നമ്മള നമ്മളാ പഠിച്ച ആ രീതിയെ ആ ആ പുറ ഇങ്ങനെ ഒരു ന്യൂസ് വാർത്തകൾ വെക്കുമ്പോ ഒരു പേടിയാണ് ആ അപ്പ അങ്ങനെ മനസ്സ കരുതും ആ ഇനി മുതല് നല്ല രീതിയില് ആ നല്ല രീതിയില് ഫുഡൊക്കെ റൂട്ടീനൊക്കെ റെഡിയാക്കണം പക്ഷെ അതാ ഒരു ഒന്നോ രണ്ടോ ദിവസം ഇണ്ടാകും വീണ്ടും
പിന്നെ അതെ പയേ പോലെ തന്നെ
അതെ ഇന്ത്യൊക്കെ ഫുഡ് റോട്ടീന്ന് പറഞ്ഞ ഫുള്ളി റോ ഏയ് പത്ത് മണിക്ക് ഫുഡ് കയിച്ച് കഴിഞ്ഞാ ഒരു മണിക്കാണ് ഉറക്കം രാവിലെ പിന്നെ പത്ത് മണി പതിനൊന്ന് മണിക്കാ നീക്ക എന്നിട്ടാണ് ചായ മൂന്ന് മണിക്കു ഉച്ചക്കത്തെ ഫുഡ് ഫുള്ള് ലേറ്റായിട്ടാണ് ഫുള്ള് ഡിസോർഡർ എല്ലാതും പോണത്
ആ നിങ്ങൾപ്പോ എന്താ ചെയ്യണപ്പൊ
ഞാൻ പഠിക്കാണ്
എന്താ പഠിക്കണെ
ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ങ്ങനെ പടിച്ചൊണ്ടിരിക്കാണ് ഉം
അപ്പൊ ഏതെടുത്ത്ക്ക്ണെ
ബി സി എ ബിസ്യ അതുപോലെ ആ ഡൗൺ എട്ത്തിട്ട്ണ്ട് ജോബിന്റെര് രണ്ടു വർഷത്തെ കോഴ്സോ ഒപ്പം പഠിക്കുന്നുണ്ട് എ ഐ
ആ അങ്ങനെ കോയ്സായിട്ട്ല്ലേ
ആ ആഹ് ഇപ്പയ്നൊക്കെ കൊറെ ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ
ആഹ് അതൊക്കെ നോക്കിട്ടൊള്ളല്ലോ ഇട്ക്കാൻ പറ്റ
അതെ അതെ ഓക്ക് പെട്ടെന്ന്ങ്ങനെ ജോലി നേടാന്ന്ല്ല മെന്റാൽറ്റിയാണ് ഏൺ ചെയ്യാന് പെട്ടെന്ന് ആവണ്- ഒന്നല്ലേലും മെന്റാലിറ്റി ആണല്ലോ അപ്പൊ ടൈം വേസ്റ്റ് ആ യില്ല ഞാന് കൂടെ നിന്റെ കൂടെ അങ്ങനെ ഒരു ഒപ്ഷൻ ഉണ്ടെങ്കി അതും ഇടുത്തു നാ ഇഞ് ഇത് കഴിയുമ്പത്ത്ന്
പിന്നെ ഡിഗ്രി ഇല്ലാതെ ഒന്നും നടക്കൂലല്ലോ
ആ അതെ അതെ പിന്നെ നമുക്ക്ന്നാ ഇങ്ങനെ ഡിഗ്രി ചെയ്യുമ്പോ നമ്മക്ക് കുറച്ച് സ്കില്ലും കിട്ടുംന്നാ ഒന്ന് പഠിക്കുമ്പോ തന്നെ എല്ലാം ഒന്ന് അറി അറിഞ്ഞി ക്കും ചെയ്യാലോ അപ്പ ആ ഞന് അങ്ങെന്നെ എടുത് ഞാ ബ ബയോളജി എടുത്തിട്ടുണ്ടായിരുന്ന ഞാൻ
ആ സ ബയോളജി സയൻസിലെ
ആ പിന്നെ ഇങ്ങനെ ആലോചിച്ചു ബയോളജി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഏത് കോഴ്സ് എടുക്കും എനിക്ക് നേഴ്സിങ്ങിന് പോകാനായിരുന്ന് താല്പര്യം
ആ ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കയാണ് ഞാനും ആകെ കൺഫ്യൂഷൻ ആയി ഇരിക്കുകാണ് എന്തെടുക്ക് ക്കാ കോഴ്സ് എടുക്കണോ അതോ ഡിഗ്രി ആ അത് കോഴ്സ് എടുക്കണോ ഡിഗ്രി എടുക്കണോക്കെ ആലോചിച്ച ഇങ്ങനെഇരിക്കാ
ആ നഴ്സിംഗ എന്നുള്ള മെന്റാലിറ്റിനെ അങ്ങനെ ആലോചിച്ചു ഇപ്പൊ ഫുള്ള് എ ഐന്റെ കാലമാണ് കമ്പ്യൂട്ടർ ഫീൽഡിന്റെ ഒരു യുഗാണ്
അപ്പൊ നിങ്ങള് അങ്ങനെ എടുത്ത കേക്കാരല്ലേ ആ അപ്പൊ ഫുള്ള് ടെക്നോളജി അപ്പൊ അധിക ആൾക്കാരും അങ്ങ് - അങ്ങനെ എ ഐ അങ്ങനത്തൊക്കെ എടുക്കണേ
അതെ അതെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിള്ള ഒരു ഫീൽഡ് ആണ് നമുക്ക് സ്കിൽ ഉണ്ടെിൽ ജോബ് റെഡിയാ സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമല്ല എസ്പെഷ്യലി ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് പറയത് അതാണ് നമ്മളിപ്പോ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല വലിയ അറ്റസ്റ്റേഷൻള്ള സർട്ടിഫിക്കറ്റ്- ണ്ടെങ്കിലും കൂടുതൽ പ്രയോറിറ്റി കൊടുക്ക നല്ല സ്കില്ലിൽ ഒരു വ്യക്തിക്കാണ്
അത് ശരിയാണ് അതെവിടെ അങ്ങനത്തന്നെയണ്
അതാണ് ഈ ഒരു ജോബ് ഈ ഫീൽഡിന്റെ ഇപ്പൊ എല്ലാ ഫീൽഡും ഞാൻ പറയല ഇപ്പൊ നഴ്സിംഗ് ഒക്കെ എടുക്കുന്നുുണ്ടെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം
ആ നേഴ്സിംഗ ഒക്കെ പിന്നെ നല്ല വാല്യൂ ഇല്ലനി പിന്നെ നല്ല പണിയാണ് പിന്നെ നല്ല ഇത് കൊടുക്കണം
അതെ അതെ സ്ട്രെസ് നല്ല സ്ട്രെസ്സ് എടുത്തിട്ട് തന്നെ വേണം നല്ല പഠിക്കാനുംണ്ടോ ഓവ പഠിക്കാനും നല്ലെ പക്ഷെ അതിന്റെൊക്കെ -
ആ ബി എസ് സി നേഴ്സിങ്ങൊക്കെ എല്ലാരും പറയും കൊറേ പട്ച്ചാനും ണ്ട് പിന്നെ ഭയങ്കര റിസ്ക് ആണ്ന്നൊക്കെ ഇങ്ങനെ പറയണേക്ക
ആ ആഹ അതെ ബി എസ് നഴ്സിംഗ് നല്ല ഉണ്ട് നാലു വർഷം പഠിക്കണം
പിന്നെ ഇനി നമ്മള് പൈസ ആദ്യം നല്ലോം കെട്ടിയക്കണം.
ആ അതെ അതെ ഡൊണേഷനൊക്കെ അത്യാവശ്ണ്ട് ഞാന് കൊടുത്തതാണ് ഞാന് നിക്ക് ബയോളജി എടുതോണ്ട് എനിക്ക് മെഡിക്കൽ ഫീൽടെന്നെ വാണംന്ന് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ കൊടുത്തതാണ് പിന്നേണ് എൻന്റെ കസിൻസ് എന്റെ കസിൻ ഇതിൽ വർക്ക് ചെയ്യത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണ്ട് അപ്പോ ങ്ങനെ ആലോയ്ച്ചു ആഹ
അത് ഡിഗ്രി കഴിഞ്ഞിട്ട എടുത്തക്കണേ
ആ ഞാ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിരിക്കയാണ് ഡിഗ്രി ഇപ്പൊ കൂടെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യയാണ് ഒരു കോഴ്സ് എടുത്തിട്ട്
അ ആ് അങ്ങനെ ഉള്ളീന തന്നെ നല്ല സാലറി ണ്ടാവുലെ?
ഓ ഉണ്ട്ണ്ട്ണ്ട് നല്ല സ്റ്റാർട്ടിങ്ങെന്നെ ട്വന്റി ഫൈവ് ആണ് ഇതിന് നമ്മക്ക്‌യ് നാള്ളോരു നല്ലൊരു ഓഫിസിൽ കിട്ടാണ്ന്ന്ണ്ടെങ്കിതന്നെ സ്റ്റാർട്ടിംഗ് ട്വന്റി ഫൈവിലാണ് ഓൻ കേറീക്ക്ണത് അത് നമ്മുടെ നാട്ടില് പുറത്ത കൊണ്ട്
ലെ
അത് ഒരു ഒന്നര വർഷോ രണ്ട വർഷോ അങ്ങനെത എങ്ങാണ്ട കോഴ്സാണ് അങ്ങനെ എടുത്ത് പഠിച്ചതാണ് പിന്നെ പോകുന്നതിന്റെ കൂടെ ഡിഗ്രി ഡിസ്റ്റൻസ്. യിട്ട് ചെയ്യാ
ഏ ആരെങ്ങളെ കസിനോ?
ആ ആ ആ
ആതാരങ്ങളെ
ഹലോ കേ ക്ക്ണില്ലേ
ആണ്ട്.
ആഹ ആ ആ ആഹ അങ്ങനെ. അപ്പൊ അവനി ഇപ്പോ വർക്കില് കേറി രണ്ട് മൂന്ന് വർഷമായിട്ട അവനെ ആ ഞാൻ ഡിഗ്രിയും കൂടെ ആഹ ഡിഗ്രിയും ആഡോൺ ആയിട്ട് എ ഐ ആൻഡ് എം എൽ ആ കോഴ്സ് കൂടി എടുത്തിട്ടില്ലതാണ്
ഇനി നാാലു വർഷം പോണ്ടോ ഡിഗ്രിക്ക്.
അത് നാലാമത്തെ വർഷം ഓപ്ഷണെൽ ആണ് പി ജി ആണല്ലോ നാലാത്തെ എനിക്ക് ഞാനിപ്പ ഇങ്ങനെ കൂടെത് പഠിക്കണോണ്ട് ഇൻക്ക്‌ ‌ അതിന് വലിയ താൽപര്യല്ല ഇപ്പ ഇത് കഴിഞ്ഞിട്ട് പക്ഷേ ഇനിക്ക് പി ജി എം സി എ ആയിട്ട് ആ അതിലും ഇൻട്രസ്റ്റ് ഇണ്ട് ഏതാ കൺഫ്യൂഷൻ ആണ് ഇനി ഇപ്പൊ ഡിഗ്രി ഒന്നൊന്ന് കഴിയട്ടെ ആം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാണം കയിഞങ്ങ് നേരെ ഡയറക്റ്റ് ആയിട്ട് ജോബിന് കേറാം കാരണം ഇപ്പൊ ഡിഗ്രി എഫ് ഐ യു ജിപി ആണ് അതില് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യ്ണ് ണ്ട്
ആഹ് അദേക്കെ ഞങ്ങള് ഇങ്ങനെ നോ
ഹ് അമ്മക്ക് ആ ആ ഇന്റേൺഷിപ്പ് കിട്ടുമ്പ ഇനിക്കിപ്പോ ഈ തേഡ് സെമ്മില് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഒരു മാസം ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് അപ്പൊ ഇനി അതിനുള്ള മുന്നോട്ടം നോക്കാണ് ആഹ് ആഹ് ആഹ് തേഡ് സെമ്മില് ന നമ്ക്ക് ചെയ്യാം അല്ലെങ്കില് പിന്നെ നമ്മള് സെക്കന്റെയിറ് കഴിഞ്ഞിട്ടാ ആ വെക്കേഷന്ണ്ടാവല്ലോ തേർഡ് ഇയർക്ക്‌ള്ള ആ വെക്കേഷന് അതില് ആ രണ്ടു മാസം
ആഹ് ഇവടെല്ലൊലൊക്കെ അങ്ങനെ ആ ടൈമിലാ എട്ത്തിക്ക്‌ണത്
ആ ആ നല്ലതാണ് പിന്നെ ആ ആ ഇന്റേൺഷിപ്പ് ഞമ്മള് നോക്കുമ്പോ നല്ലത് നോക്കണം ചെലവരൊക്കെണ്ട് പൈസ ആദ്യം കൊട്ത്തിട്ട്പ്പ ലൈക്ക് ഒര് ഒര് നമ്മളൊര് ഒര് കോഴ്സ് പഠിക്കണങ്കി നമ്മ ഒരു സീറ്റ് കൊടു കിട്ടണെന്ന്ണ്ടെങ്കിൽ അഡ്വാൻസായിട്ട് പൈസ കൊടുക്ക്‌വല്ലോ അതുപോലെ ഇന്റേൺഷിപ്പിന് സീ റ്റ് വാങ്ങ്ണോര്ണ്ട് ഷേ അങ്ങനെ വാങ്ങീട്ട് കാര്യല്ല ആ സർട്ടിഫിക്കറ്റ് ഞമ്മക്ക്ന്നെ ഒര് വെലണ്ടാവില്ല കാരണം ഞമ്മള് പൈസ കൊട്ത്തിട്ട് ഞമ്മള്ക്ക് ജോലി ചെയ്യാൻ ഞമ്മള് പൈസ കൊട്ത്ത് വാങ്ങി വാങ്ങിച്ചെയ്യണാണ് ഞമ്മളെ സ്കില്ലൊണ്ടും ഞമ്മളെ കഴിവോണ്ടും
അയ് ഞമ്മക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂലേ
ആ അതിടുക്കാ ഞമ്മക്ക് എവ്ടെ വാണേലും ഞമ്മക്ക് ചൂസ്യ്യാം പക്ഷേ അതല്ല മ്മള് പൈസ കൊടു റ്റ് ഞമ്മള് ഇന്റേൺഷിപ്പ് ചെയ്യേണെ ങ്കാട്ടിലും ഞമ്മള് ഈ പഠിച്ചത് വെച്ചിട്ട് ഞമ്മളെ സ്ക്കിൽ ഉപയോഗിച്ച് ഒര് കമ്പിനി ഞമ്മളെ ഏറ്റെടുത്ത്ട്ട് ആ രണ്ടു മാസം ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഞമ്മള് സ് സാലറി വേടിക്കണം ആ രീതിക്ക്ള്ള ഇന്റേൺഷിപ്പ് നോക്കണം
ഏ സാലറി കിട്ടുവോ അയിന്ന് ഇന്റേൺഷിപ്പ്ന്ന്
പ്പ് കിട്ടും കിട്ടും ഞമ്മള് നല്ല ഞമ്മക്ക് നല്ല കഴിവുണ്ട്ന്ന്ണ്ടെങ്കി നമ്മള് ഇന്റേൺഷിപ്പ് ആ രീതിയില് സെർച്ച്യ്യാണ് ണ്ടെങ്കില് നമ്മളിപ്പോ ഇൻക്ക്‌പ്പോ ഒരു മാസഒള്ളു ഇന്റേൺഷിപ്പ് പ്പോ കോളേജിൽ പ്രൊവൈടെയ്യുന്നത് ഒരു മാസം എടുത്താ മതി ആ ഒരു മാസ് ഞാനി ഇന്റേൺഷിപ്പിന്റെ കമ്പിനില് കേറിയാല് അവിടുന്ന് ഇനിക്ക് സാലറി കിട്ടണ രീതിക്ക്ല്ലെ ഇന്റേൺഷിപ്പിൽ ഞാൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കണം എന്റെ ഫ്രണ്ട്സ് ഒക്കെണ്ട് ചേലോര് പൈ ഇങ്ങനെ കിട്ടായിട്ട് ഇന്റർഷപ്പിനെ സ്
ടുത്ത് കേയറണ ലും ഉണ്ട് ഞാൻ കണ്ടിക്കണ അങ്ങനെ പൈസ കൊടുത്ത് കേയറണക്കെ
സർട്ടി ഫിക്കറ്റ് മസ്റ്റ ണ് അപ്പൊ കിട്ടാത്ത ഒരു പൈസ കൊടുത്ത് ചെയ്യും പക്ഷെ നമ്മള് മാക്സിമം
ഇവിടെ ഡിഗ്രി പഠിച്ച പോലും ഇങ്ങനെ ഉണ്ടാവുകോണ്ട് അങ്ങനെ കേട്ട് പോണ
ആഹ ആഹ അങ്ങനെ പിന്നെ ഡിഗ്രി ടൈം വേസ്റ്റ് ആണെന്നൊക്കെ പറയാ പക്ഷെ ആ അങ്ങനെയന്നല്ല നമ്മള് കൊറെ എൻജോയ്മെന്ും കാര്യങ്ങളൊക്കെണ്ടാവൂട്ടോ ആർട്സ് കോളേജ് അല്ലേ ഒരുപാട് പ്രോഗ്രാാം അതാ എനിക്ക് ഇരുപ ത്തി മൂന്നാം തയതി വന്ന വേൾഡ് കപ്പല്ലേ അ ഫൻ ഷോ പരി പാടി ഉണ്ട് ഒരുപാട് പരിപാടികൾ നമ്മ ഉണ്ടാവും പക്ഷെ ആഹ പരിപാടിയാൽ ഉണ്ടാകും പക്ഷെ എന്റെ കൂടെ നമ്മൾ പഠിക്കയും വേണം എല്ലാവും വേണം നമ്മൾ അത് ടൈം വേസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ഡിഗ്രിക്ക് ഒരു ആ പ പാട്ടും കളിയ മെന്റാലിറ്റി ആമ്പോ ഡിഗ്രിക്ക് ചേരായാണെങ്കിൽ ശരിക്കാണ് നമ്മള് മൂന്ന് വർഷം വെറുതെ പോയി നമ്മൾ അതിന്റെ കൂടെ എന്തേലും ഒക്കെ ചെയ്യണം ആ മൂന്ന് വർഷം വേസ് ക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിൽ എടുക്കണ ഡിഗ്രി എനിക്ക് തീരെ ഇഷ്ടുണ്ടായിരുന്നല്ലോ ഡിഗ്രിക്ക് പോകണത്
എന്നാ ശരിട്ടലീ
ആഹ ആഹ